കേ ആഹ് കേക്കണിണ്ട്.
ആഹ് അങ്ങനെ എന്താ പാട് സുഖല്ലേ?
സുഖാണ് അവിടെന്താ സുഖല്ലേ?
ആഹ് സുഖാണ്. മക്കളൊക്കെ ഒരാള് ട്യൂ ഷന്ന് പോയി ഒരാള് മദ്രസ് പോയി
ആഹ് ഇനിപ്പോ സ്കൂളും മദ്രസും ഇല്ലെങ്കിലും ട്യൂഷ
ട്യൂഷണ്ടാവും ട്യൂഷൻ ഉച്ചവരെ ഇണ്ടാവും. മദ്രസ്ണ്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് പിന്നെ മദ്രസക്ക് ഓടണം.
ആഹ് ഇന്നലെ വീട്ട് പോയിന്നോ?
ഉം ഉം വീട്ടില് വൈകി ഏ പോവാൻ കയ്യൂല മോക്ക് മദ്രസ് ത്ത്ള്ളോണ്ടെ വൈകുന്നേരം മദ്രസാണ് രാവിലെ ട്യൂഷ്യനാണ്.
അവടെ വൈകുന്നേരാണോ മദ്രസ്?
ആഹ് ഓള് പത്ത് മൂത്താള് പത്താം ക്ലാസ് ലാ ഓക്ക് വൈകുന്നേരാ മദ്രസ്സ്.
ഇവടെ വൈകുന്നേരത്തിന് പകരം രാവിലെ ഇട്ക്കാറ്.
ആ ഇവിടെ ആറ് മണിക്കൊരു ട്രിപ്പ്ണ്ട് പിന്നെ ഏയര്ക്ക് വേറെ ട്രി പ്പ്ണ്ട് പിന്നെ വൈകുന്നേരുണ്ട് ആണേ
സ്പെഷ്യൽ ക്ലാസ് എന്തേലും ഇട്ക്ക്ണ് ണ്ടോ അറീലട്ടോ
ആ ഇവടെ പിന്നെ ശെനിം ഞായറും പിന്നെ പൊതുവേ ഓള് പോവേല്യ കാരണം പിന്നെ ഓക്ക് ട്യൂഷൻ ഇള്ളോണ്ട് പൈനൊന്നര വെരെ ട്യൂഷണ്ടാവും
ആ അത് ശെരി ചായ കുടിച്ചോ?
ചായ ഇണ്ടാക്യച്ച്ണ് കുട്ച്ച്ട്ടില്യാ ആ ആ ഇണ്ടാകെച്ച്ണ് അഒക്കേ ഇന്ന് കുത്തപ്പാണ് ഓട്ടട അറിയൊ ആ
എന്താ കൂട്ടി വെച്ച്കാണ്ട് ചുട്ണാ
അല്ല അരിയും ത തേങ്ങയും ചോറും കൂടി അടിച്ചിങ്ങാണ്ട് കുറച്ച് കുറിുങ്ങന അടിച്ചിങ്ങാണ്ട്
ആഹ് ഞാന യ ആ ആ യൂട്യൂബില് കണ്ടക്കണു ആ എന്നിട്ട് ആ കു കുഴിച്ചട്ടിക്ക് ഭാര്യ ആഹ പത്തിരു ചട്ടിിക്കാണോ ആഹ ശരി ആ ചോറും തേങ്ങയും പഞ്ചസാരയോ
ഏ ചോറ് തേങ്ങ അരി പിന്നെ ഉ് ഇപ്പ പിന്നെ ചൂടാൻ നേരത്ത് കൊ ആ് മാവക്ക് കൊറച്ച് വെളിച്ചണ്ട
ഉ പലരും പല പലരും പല വിധത്തിലാണ്
ആഹ് ആ് ആഹ് പല വിധത്തിലും ചെലോല അതിൽ കോഴിമുട്ട ഇടും കോഴിമുട്ട അത് ക അങ്ങനെ യൂട്യൂബിൽ ഒരുോ പിന്നെ വകസിന്റെ ഞാൻ കണ്ടക്കെയാണ്
ഇര് എന്താ നമ്മള ക ഇപ്പന്തോഷല്ലേ ചൂടലല്ലേ എന്താ അരി പൊടി കലക്കണ്ട് ആഹ് അതളപ്പ പ അല്ലേ അത് അവർക്ക് അറിയില്ല എത്രേ അവർ ഇതുവരെെയ ചുട്ടിട്ടില്ല എത്രേ അത് അപ്പൊ ഓരോ നാട്ട
അത്ഞടെ ചുടണ്ട് ആ ഓരോ ഇതാന്ന് പക്ഷെ ഞാൻ തതിുന്നൂരാാന്ന് മാത്രം ഇട്ടോ
ആഹ് അത ആർക്കും വല്ല അത ഇഷ്ടല്ല ട്ടോ അത ആർക്കും ഇഷ്ടല്ല ചില കുട്ടക്ക് ഭയങ്കര ഇഷ്ട ഞ പിന്നെ എും പോും എന അങ്ങനൊന്നുമല്ല ഞാൻ തിന്നാൻ പറ്റിയതായാ മതി
ത്തന്ന് പറഞ്ഞ പോലല്ലെ
ആ കടിക്കാത്തൊക്കെ ന്നു കടിക്കാൻ പറ്റരുതൊക്കെ
അങ്ങനെ വേണം
എനിക്ക എങ്ങനര എനിക്ക എനിക്ക അങ്ങനെ അങ്ങനത്തെൊ ഇതുണ്ടല്ലോ അങ്ങനത്തെ ഒരു ദഷ ല്ല ഞാൻ മക്കളെ അങ്ങനെ തന്നെ വളർത്തിയിരിക്കുന്നത് ഇനിയിപ്പോ അവിടെ പോയാാലല് അവർക്ക് വേറെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകരുന്നു അത് പറ്റൂലയത് പറ്റൂല അന്നാണ്ട്
ആ ഇവിടെ ഞാനൊരു വിധം തൊന്നൂല മ ഇ ഇപ്പ നല്ലോ എല്ലാ ഭക്ഷണം തിന്നും അപ്പൊ എപ്പഴും പറ ജന്റെമാതിരി കുട്ടികള ആാക്കി എരുതിട്ടോ അതുകൊണ്ട് ഞാന് ഓല എല്ലാ
എന്റെ താത്ത ആഹ് എന്റെ താത്താന്റെ കുട്ടി കുട്ടികക്ക് പല മൂന്ന കുട്ടികളാണ് മൂന്ന കുട്ടികക്ക് പല വിധം കടിയേ പറ്റുള്ളു അ ഞാനിങ്ങനെ ചീത്താ പറയും ഇതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ രാവിലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന് എന്നൊക്കെ പറയും ഒരാൾക്ക് ദ ദോശയാണെങ്കിൽ ഒരാൾക്ക് പുട്ട് പറ്റില്ല ഒരാൾക്ക് പുട്ട് ചറ്റും ഒരാൾക്ക് ഇടൽ പറ്റില്ല അങ്ങനെയൊക്കെ
ആ അതൊന്നും ഇവിടെ നടക്കൂല ഞാൻ പറയാ ഒരറ്റ ആ ഒരാ റ്റ ഭക്ഷണം ഉണ്ടാക്കും ഇഷ്ടമുള്ളോര് തിന്ന് അല്ല
ആ അയിനെ ഞാന പറയും വാണ്ടോല് അത വാണ്ടവര് തിന്ന അല്ലാത്തോര് പോയിക്കോളീം പറിം എനിക്കും ഇഷ്ടഇല്ലട്ടോ ഉ ആ അത അങ്ങനെ ചെയ്പ്പിക്കനേനെ അങ്ങനേന പറഞ്ഞ ആ നല്ല മായഉണ്ട്
ആ ആ ഇന്ന് നല്ല മഴയാണ് രാവിലെ ഞാൻ പറഞ്ഞു കൊറെേ ദിവസമായി മഴനെ കണ്ടിട്ട് അപ്പോപ്പന്റെ എന്റെ മൂത്തച്ചി പറ ആ മൂത്തച്ച്ചി പറയന് അനക്കല മഴ കാണാൻ പൂതിയ മഴ അങ്ങനെ പെയ്യുന്നതുകൊണ്ട്
ആ അത്രക്കൊക്കെ പൂതിണ്ടോന് ഇപ്പൊ വരും നിക്കാതൊരു മയ എന്തായാ ലും
ആ മഴ കണ്ട്ങ്ങാണ്ട് കൊലായ്മലങ്ങനെ ഇരിക്കാനേ
ഏ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുംക്കോ കഴിക്കവാണല്ലേ അപ്പൊ ചക്ക കൂട്ടാനും കട്ടൻചായയൊക്കെ ഇങ്ങനെ തിന്നും
ആ തിന്നണം അതുപോലെ അരി വറുത്തത് ചായൻ ചായ ഇയ്ക്കു അങ്ങത്തൊക്കെ ഭയങ്കര ആ ആരാഞ്ഞജാ അതന്നെ ഇവിടെ എന്റെ പുതിയ്പ്ലക് പറ്റൂല കൊലായ്മന്ന് ഇങ്ങനെ തിന്നണത് ഉം ഇന്നാട്ട് ഞാൻ തിന്നും വാതിൽ പുറത്തിന്ന് കുറ്റിട്ട്ങ്ങാണ്ട്
എത്ര കുട്ടിആളാണ്
ഇനിക്ക് മൂന്നാളാ
ആ
ഉം ഒരാൾ ടി വി കാണണ്ട ഇവിടെ
ആ ആ ചായപ്പട കഴിച്ചു ചോറ് ന്ന് വെള്ളം വെച്ചിക്ണു
ആ ഞാനും അതന്നെ ചോറിന്ന് നേരത്തെ വെള്ളം വെച്ചക്കും വേഗം തളക്കും ണ്ടല്ലെ അല്ലെങ്കിൽ ആവശ്യത്തിന് വച്ചാ തളക്കൂല
ആഹ വറകൊക്കെല്ലേ വിറ കത്ത്ണ വിറകൊക്കെല്ലേ
ണ്ട്ണ്ട്
പിന്നെല്ലേ വേക്കല് ചോറ്
ആ ഇവിടെ അടുപ്പ്ണ്ടാക്കിട്ടില്ലേ ഒരു ഇരുമ്പിന്റെ അതൊരടുപ്പുണ്ടല്ലോ ആ ആ ആ ആ ഉം ആ വീട് വെച്ചിട്ട് ആർ ഏഴു കൊല്ലായി പക്ഷെ അടുക്കള ഉണ്ടാക്കിട്ടില്ല്യ ഇപ്പോ ഷീറ്റ് ഇട്ടിട്ടോള്ളു ഞടുപ്പൊക്കെ ഉണ്ടാക്കി വരുമ്പോത്തനെ സമയം പിടിക്കും
ഇന്ന് പുറത്താണ് അവിടെ അടുപ്പന്നെ ഇല്ല വീടുണ്ട് പക്ഷെ അടുപ്പ് ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇന്നന്നെ ഇടങ്ങീറായിക്കണ് ആയിരത്തിയറ് ഓരോരുത്തർക്കും ഓരോ വിധിയാണ്
അതന്നെ ഇങ്ങത്രന്നെ ആയില്ലന്ന് വിചാരിക്ക ഇത് ഇല്ലാത്തോലും ഇണ്ടല്ലോ
മദ്രസ പോയി
അപ്പൊ മ്മക്ക് ഇത് വൽതാണ്
അതെ അതെ അൽഹംദുലില്ലാഹ് അങ്ങനെ പോട്ടെ ബാക്കിയൊക്കെ ഇണ്ടായിക്കോളും
്അതൊക്കെ ഇണ്ടാ മ്മളാപ്പോ നമ്മള് മുകളിൽ നിക്കുമ്പോ ഏ അതന്നെ അതാണ് ഏറ്റവും വേണ്ടത് കുറച്ച് ആ കൊറച്ച കുറച്ച കഷ്ടപ്പെട്ടാലാണ് പിന്നത്തേക്ക ഒ ഇതുണ്ടാവ വിജയണ്ടാവൊള്ളൂ അത് വിചാരിച്ചിക്കു ഞാന് ഉ
പിന്നെ മക്കളൊക്കെ ആഹ അതന്നെ തഴേള്ള ആൾക്കാരെ നോക്കിയാൽ മതി അപ്പൊ ഞമ്മക്ക് ക്ക് മനസ്സിലാക്കാം നമ്മളെത്ര ഉയരത്തിലാണ് ന്നുള്ളത് ഉം
കുട്ടേ ഒരാള് മദ്രസ് ആ ഒരാൾ മദ്രസ് പോയി ഒരാള് ഇവിടണ്ട് ഉറങ്ങി നീച്ചിട്ടുള്ളൂ രണ്ടാളാണ് മൂന്നാമത്തെ റെസ്റ്റിലാണ് ആഹ് മൂന്ന് മാസായി ആ ആ ആഹ ദുആ ചെയ്യോണ്ടു ആഹ് ആഹ അതന്നെ വേറെന്നുംല്ലെങ്കും വേണ്ടില്ല ആരോഗ്യം ഒരു കുഴപ്പില്ലാതെ ആ ദുആ ഒള്ളു ഉം പിന്നെ ങ്ങളെ ഹസ്ബൻന്റോ
ഇവിടെന്നെ ഇന്ന് ഞായറാഴ്ച ആയോണ്ടേയ് പിന്നെ വഴിയായോണ്ട്ന്ന് വല്ല പെയിന്റിങ്ങാ
ആഹ് ശരി ഇവിടെ വാർപ്പാണ് വാർപ്പിന്റെ പണിയാ ആഹ് ശെരി ആഹ്
ആ പിന്നെ ഒയ്വൊള്ള സമയത്തെന്താ ചെയ്യാ
ഒയ്വില്ല സാമയം ആ കിട്ടണ ടൈമിങ്ങനെ പോണ് ന്നെ വെയ്നിപ്പോ ബുക്കൊന്നും കിട്ടാറില്ല ഇപ്പൊ വായിക്കാന്
ഏയ്
പണ്ടൊക്കെ ഞാനെ എവിടുന്നെങ്കിലുംക്കെ കിട്ടിന്ന് ഇപ്പൊ ബുക്കും പോയി വാങ്ങിയാൻ കിട്ടും ആ ഫുള്ള് സ്റ്റോറി പിന്നെ കഥകള് കേക്കണെങ്കി ഒക്കെ ഇതില്ണ്ട് ഫോണിലുണ്ടല്ലോ ഓരോരുത്തരു സ്റ്റോറി പാനൊരുങ്ങിയാ ഫോ ണെത്തന്നെ ഓരോന്ന് കണ്ട് അവ്ടെ കെടക്കും
ഫോണില് നോക്കീനാ സമയം പോകണതറിയില്ലല്ലോ
ആഹ് പിന്നെ ഒയ്വുണ്ടാമ്പോ കുട്ടികളെ എന്തെങ്കിലൊക്കെ പഠി ഇക്ക വായ്പിക്കോ അങ്ങനെക്കെ ഓരോ ഒന്നിനും കിട്ടുവൊന്നുല്ല എന്നാലും പുടിച്ചിര് ത്തി വായ്ക്കിച്ചും ഓരാക്ക് ഫുള്ള് മടിയാണ് എല്ലാത്തിനും
അതെ അല്ല അത് തന്നെയാണ് വീട്ടീ അതന്നെ ഞാമ്പറയ് കൊറേ ടൈമ് കളിക്ക് ഒരു പത്തിൻറ്റ് പഠിക്കായിരുന്നാലോ
ആഹ് അതന്നെ
അതല്ല പക്ഷെ, ഓല്ക്ക് അപ്പളും കളിക്കാൻ കിട്ടിയാ അത്രേം നല്ലത്
ആഹ് അതെ
തേക്ക് പഠിക്കാന്നുള്ളത്
ആഹ് പഷേപ്പന്നാലും പ്പ്ത്തെമാക് ക്കളെ ഒന്ന് നോക്കിയാ മതിക്ക് വേഗം അറിയും പണ്ടത്തെ പോലെയല്ല ബുദ്ധിയൊൺ ബുദ്ധിയൊണ്ട് കു ട്ടിയക്ക് ആങ്കുട്ടികളായാലും പെങ്കുട്ടികളായാലും ഉം
ശ്രമി ത്ത മക്കക്ക് ഒന്ന് ശ്രദ്ധിച്ചാല് ഓര്ക്ക് എങ്ങനെ എഴ്തണംന്നുള്ളത്
ആറിയും
അറിയാ ആ ഉത്തരത്തിലേക്ക് അങ്ങനെ എത്തിക്കോളുഎ അമ്മുക്കൊക്കെ കാണാപ്പാടം പഠിക്കേണ്ടി ഇല്ല്യേന്
ആഹ് അന്ന് അത് അങ്ങനേണ് പഠി പ്പിക്കാനും ആരും ഇല്ല ഇന്ക്കൊന്നും സത്യം പറഞ്ഞാ പഠിപ്പിക്കാനും ആരൂണ്ടായിലാ ഈഇമ്മേം ഉമ്മേം ഉപ്പേം ഇണ്ട്ന്നല്ലാതെ ഓവൾക്കൊന്നും നേരവും സമേംല്ല പഠിപ്പിച്ചാൻ അന്നാ അങ്ങൻത്തെ ഒരു സമയേം അവർക്ക് എപ്പോളും പണീ കാര്യങ്ങളേ കാരം വീട്ടില്
ട്ടാനും അറിയില്ലേനി ഇപ്പത്തെ അമ്മുക്ക് പറഞ്ഞോടുക്കാനറിയാ പ്പൊ സാർ ആദ്യം സാർമാരെ നമുക്ക് പേടി ഇപ്പത്തെ സാറന്മാര് എപ്പം വിളിച്ചൊടുത്താലും
കുട്ടികക്കും പേടീല്ല ഫ്രണ്ട്ഷിപ്പാണെ പ്പഒരു ഫ്രണ്ട്ഷിപ്പ് പ്പാണ് ആണ് പിന്നെ അതുകൊണ്ട് കുട്ടികക്കും പേടില്ലാതെ നമ്മ്ക്കൊക്കെ മ്പ എനക്കൊക്കെ ഇത്രയോ ടീച്ചർമാരെ പേടിയായതോണ്ട് ഭയ്ങ്കര കളവേന്ന് പോവാനൊക്കെ സ്ക്കൂള്ക്ക് ഓരോര് ദിവസം പേടീന്ന് പറഞ്ഞാ ഭയ്ങ്കര പേടില് പെട്ടിന്ന് ഞാനൊക്കെ
മാരായി സാർമാരെന്നും ആർക്കും പേട്യാ മ്മളൊക്കെ പായേലെചർമാരെ കണ്ടപ്പ മക്
അതെ ആ അല്ല ഞങ്ങള് പഠി ച്ചയന്നും സാറന്മാരെക്കെ നല്ല കമ്പനിയാര്ന്ന് ആ അങ്ങനെ പേടിയൊന്നും ഇണ്ടായില്ല ആ ഓക്കെ ഞാൻ വിളിക്കണ്ട്
ആ ആയിക്കോട്ടെ എന്നാ ശെരി